ഹെലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം യൗടേപ്പം കാണലില്ലല്ലോ
ഉം ബടെണ്ട് ക്ലാസ്സൊട്ങ്ങ്യ തെര്ക്കിലേനി
ഉം കാണലൂല്ല വിളിക്കലൂല്ല ഒന്നൂല്ല
ഉം
ഉം പിന്നേ അൻക്കേയ് അൻക്ക് മൈലാഞ്ചിടാൻ വെയ്ക്കോ
ആ ചെറുതായിട്ട്
ഏ ആരൊക്കേ പറിണേട്ടീനി ജ്ജ്പ്പൊ മൈലാഞ്ചി ഒക്കെ ടൽണ്ട് ന്നൊക്കെ
ഏഹ്
ആഹ് അപ്പ വടേ ഞങ്ങളേ എളാപ്പാന്റെ മകന്റെ കല്യാണണ്ടേനി അപ്പ അയ്ന് അയ്ന് വേണ്ടീട്ടേനി ഞാൻ വിൾച്ചത്
ആഹ്
അയ്ന് മൈലാഞ്ചിടാന് ആള ആള വാണം എല്ലാർക് ക്കുടണം. എങ്ങ എങ്ങനെയ്ന് പൈസൊക്കെ ആവല്
അത് ഒരു കയ്യിന് നൂറാണ് എല്ലാരും വേട്ച്ചല്
ന്നട്ട് ഇജു അങ്ങൻ തന്നെ വാങ്ങല്
ആഹ്
ഏഹ് ഉം ങ്ങട്ട് എന്ന് മുതലാ ജ്ട്ടൊടുക്കാൻ തൊടങ്ങിയത്, പ്പെല്ലാർക്കും ഇട്ടൊട്ക്കൽണ്ടോ അതോ അന്റെ കൈമ മാത്ര ട്ടൊട്ക്കല്
ആ എല്ലാർക്കുട്ടൊട്ക്കൽണ്ട്
ഇട്ടൊട്ക്കൽണ്ടോ
ഉം
ഏഹ് പിന്നേ എന്താ അ അ ജ് മ പഠിച്ചാൻ പോയിനോ കോഴ്സെന്തേ പഠിച്ചാൻ പോയിനോ, അതൊ ഇജൊറ്റയ്ക്ക് ഇങ്ങനെ സ്വയം ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ആയതാ
ഞാനൊന്നും പഠിച്ചിട്ടൊന്നല്ല, അങ്ങനെ ഇട്ടിട്ട് ഇപ്പ നേരാവലൊട്ങ്ങിയതാ
അത് ശരി
മ
പിന്നെ ചോറൊക്കെ വെയ്ച്ചോ
ആഹ് ങ്ങക്കെന്നക്കാ
ഞങ്ങക്ക് അട്ത്ത മാസാണ്
ആഹ്
ഞങ്ങളയ്ന് കൊറേ ആൾക്കാര് ട്ടോ എല്ലാരുണ്ട് വടെ ബടെ ഞങ്ങള്ന്ന് പർഞ്ഞ ഇബടെ എന്താ ഇപ്പാക്ക് നാല് അഞ്ചന്മാരും മൂന്ന് പെങ്ങന്മാരുണ്ട് ഏഹ് അപ്പ തിലൊക്കെ ഇഷ്ടംപോലെ കുട്ട്യാളും മക്കളും പേരക്കുട്ട്യാളൊക്കെ ഇഷ്ടം പോലെണ്ട് അപ്പ എല്ലാ കൈയ്യ്‌നുട്ടൊട്ക്കണ്ടേരു എല്ലാ കയ്യിനു ഇട്ടൊടുക്കാൻ പറ്റോ
ആഹ് നോക്ക
നിങ്ങള് വേറെ എവിടെ അന്വേഷിച്ചില്ലേ
ഞാനോ
ആഹ്
ഞാന് അന്വേഷിച്ചോന്ന് ചോദിച്ചാല് കൊറച്ചൊക്കെ സ്ഥലത്ത് അന്വേഷിച്ച് നോക്കിയാരുന്നു അപോ മരുക്കെ അപ്പൊ- ഒരു കൈന് ഇരുന്നൂറ് റുപ്പിയ അങ്ങനെ പല പലേ റേറ്റ് ഒക്കെയാണ് പറയണത്
ഉം
ഉം പിന്നെ പുതിന്നിന ഇട്ട് കൊടുക്കാൻ എത്രയെ പത്തായിരം അങ്ങനെയൊക്കെ പറയണത്
ആഹാ
നിങ്ങൾള് മൈലാഞ്ചി മാത്രം ഉള്ളൂ ഇടുക അതോ മറ്റേ മേക്കപ്പും- അതൊക്കെ ഇടുവോ
മൈലാഞ്ചി മാത്രം
ഉം അങ്ങനെ അറിയണ ആരെങ്കിലും ഉണ്ടോ നിങ്ങക്ക് അവിടെ
മൈക്കപ്പും മൈലാഞ്ചി അങ്ങനെ ഫുള്ളോ
അല്ല മൈലാഞ്ചി നിങ്ങളിട്ടാമതി മേക്കപ്പൊ അതൊക്കെയൊ അതോ അമ്മായിന്റ കുട്ടിയോ
ആഹാ
അമ്മായിന്റെ കുട്ടി ഇങ്ങനെ നല്ല നല്ല ശെരിക്കാവുമോ
ഓള് ഫ്രഷറാണ് ഇപ്പം പഠിച്ച് എറങ്ങീട്ടുള്ളു പിന്നെ ഓള്- ചെയ്ത വർക്കെല്ലാം രസവുണ്ടായിനി
അത് ശരി
ഉം
ഉം എന്നിട്ട് ഓള് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോലണ്ട് അപ്പൊ
ഇല്ല ഓള് ഇപ്പൊ കൊറച്ചായിട്ടുള്ളൂ ഈ ക്ലാസ് തൊടങ്ങണെനു മുമ്പ് ലാസ്റ്റ് ക്കെ ഇവൾ പഠിച്ച് എറങ്ങിയത്
ഏ ആ പിന്നെപ്പോ സ്കൂൾക്ക് പോവാൻ തൊടങ്ങിയപ്പളേ അങ്ങനെ പറ്റിണ്ടാവില്ല അല്ലേ ചെയ്യാന്
ആഹ്
ഉം അത് ശരി ഉം പിന്നെ എന്താ ഓ ഓള് എങ്ങനെയാ ആള്
ആ
ഏ ഓള് എങ്ങനെയ ആള് കൊഴപ്പൊന്നും ഇല്ലല്ലോ
ഏയ് ഇല്ല
ഉം പിന്നെ ഓള് മാത്രേ ഉള്ളൂ ഓളെ വീട്ടില്ല് അനിയത്തിയോ എട്ടത്തിയോ ഒക്കെ ഉണ്ടോ അവള് എങ്ങനെയ വെരല്
ഓള് ബസിന് വരും
ഇങ്ങനെ ഒറ്റക്കൊക്കെ വരാൻ പറ്റുവോ വെക്കുവോ അതിനൊക്കെ കഴിയുവോ കുട്ടിക്ക്
ആഹ്
ഒറ്റക്ക് പോയി ശീലായിക്കും അല്ലേ അപ്പൊ
ഉം പിന്നെ ചെലപ്പൊ അവളെ ഉമ്മ ആക്കി തരും
അവളെ അമ്മാക്ക് വണ്ടിയൊക്കെ ഒണ്ടാവു ആരിക്കുവോ
ആഹ് ഓളന്ന് സ്കൂട്ടി ഓടിച്ചും
സ്കൂട്ടി അടിച്ചിക്കണ
ഉം
ഉം അയ് ശരി ലൈസൻസൊക്കെ ഇണ്ടോ ഇമ്മാക്ക്
ആഹ്
ഓളമ്മ അങ്ങനെ കൊ കൊണ്ടായി കൊടുക്കലൊക്കെ ഉണ്ടോ കൊറെ ദൂരൊക്കെ പോലോ ഒരു ഏകദേ ജം എത്ര കിലോമീറ്റർ ഇണ്ടാവോ അറിയോ എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇണ്ടാവും അത്ര ദൂരൊക്കെ ഓളമ്മ വണ്ടി ഓടിച്ച് പോരോ?
അറീല ഇൻക്ക് കറക്റ്റ് അറീല അധികം അത്യാവശ്യത്തിനൊക്കെ ഓട്ടല്ണ്ട്.
ആഹ് എന്നാ ഇങ്ങൾക്ക് രണ്ടാക്കും ഒപ്പങ്ങെനെ പോന്നാ മതീയല്ലോ.
ആഹ്
ഉം പിന്നെ ഇങ്ങക്ക് ആ പൈസ മാത്രാണോ അതോ പിന്നെ വണ്ടിക്കൂലി അങ്ങനൊക്കെ തെര്ണോ?
ഏഹ് അയിന്റ ആവിശ്യൊന്നുല്ല.
ഒക്കെ അയ്ല് പെടുംലെ? ഉം അപ്പൊ ആഹ് ഏകദേശം എത്ര റുപ്യാ ആവുന്ന് അറിയോ?
അത് ഇട്ട് കൊട്ക്ക്ണ ആൾക്കാർക്ക് അനുസരിച്ചല്ലെ ഇപ്പ ന്മ്മള് ബ്രൈഡിന് ഇട്ട്കൊട്ക്കാൻ മെക്കപ്പ് പ്പായാലും മൈലാഞ്ചി ആയാലും ഇട്ടൊടുക്കാൻ പോയാലും അവിടെള്ള കുട്ടിയാളും അങ്ങനൊയൊക്കെ പറയുമ്പോ ബാക്കില്ലോൽക്ക് ഇട്ട് കൊട്ക്കെണ്ടിവെര്ലെ?
ഉം ഉം ഈ ഇട്ടൊട്ക്കണീനൊക്കെ പൈ സാ വേണ്ടി വെരൂലെ ഉം ഒര് കയ്യ് ഫുള്ളാ നൂറുപ്യാ രണ്ട് കൈ കൂട്ടിക്കാണ്ടാ?
രണ്ട് കയ്യിന്റെ അപ്പറോം ഇപ്പറോം നൂറ്. ഉം പിന്നെ ബ്രൈഡിനാവുമ്പോ റേറ്റ് കൂടും കാര്ണം കൊറേ ഡിസ്
ഉം ഉം ബ്രൈഡിനാമ്പോ എങ്ങനെ?
ബ്രൈഡിനൊരു ഇര്ന്നൂറൊക്കെ വേട്ച്ചും.
ഞ അത്രേള്ളു?
ഉം
ഉം അത്ര പൈസാതീ?
ആഹ് അത്ര ചെ പലെരും പലതാ വേട്ച്ച.
ഉം ഓളും ഇത്രേ വാങ്ങലൊള്ളൂ?
ആഹ്
ആഹ് അപ്പ നല്ല ലാഭാണല്ലോ
ഉം
ഇത് നല്ലെ പണിയാണല്ലോ കൊറേ നേരം ഇങ്ങനെ ചെറ്താക്കി ചെർതാക്കി ഇങ്ങനെ കയ്യ്മ്മെ ഇട്ട് എയുതണ്ടെ. ഉം അങ്ങനേണെങ്കി ഇത് ലാഭാണല്ലോ.
ഉം
ഉം പിന്നെ അപ്പൊ ഇങ്ങക്ക് രണ്ടാക്കു ഒ ആഹ്, രണ്ടാക്കും ഇങ്ങെനെ ആവുമ്പോ ഉങ്ങെനെ പോന്നാ മതിലെ?
ആഹ്
രണ്ട് ബസ്സ്‌ രണ്ട്, മൂന്ന് ബസ്സൊക്കെ കേറെണ്ടി വെരുംട്ടോ.
ആഹ് അതെവിടെ സ്ഥലം?
സ്ഥലം കൊർച്ച് ദൂരെത്താണ്.
ആഹ്
പിന്നെ എന്താ ഇങ്ങക്ക് അറീണെ വേറെ ആരെങ്കിലുംഇണ്ടോ?
എന്തിന്?
ഈമെ മേക്കെപ്പും മൈലാഞ്ചി അയ് മേക്കപ്പിന്? സാരി ഇട്ക്കാനൊക്കെ അറിയോ ചെറിയെ കുട്ടിയല്ലെ അത്?
ആഹ് ശെ അമ്മളീ കോഴ്സിന് ചേരുമ്പോ ഞമുക്കൊക്കെ പഠിപ്പിച്ച് തെരും.
ഉം ശേ അയ്ന് കയ് വും വാണംലെ ഇന്നാലല്ലെ പടിയൊള്ളു. അവിടെ പോയി വിജാരിച്ച് ഞമ്മള് പഠിച്ചൊന്നുല്ലല്ലോ.
ഏഹ് മെയ്ക്കപ്പിനെ കുർച്ച് ഏകദേശം ഒരഐടിയവാണം.
ഓക്ക് ആദ്ദേ അറിയോ സാരി ഇട്ക്കാനും അയ്നൊക്കെ?
ഉ പിന്നെ എങ്ങനെ പഠിച്ചത്
പിന്നെ അവിടുത്തെ മിസ്റ്റുമാരൊക്കെ എല്ലാം കമ്പനിയാവല എല്ലാം പഠിപ്പിച്ചെടുത്തു
എത്ര മാസമാണ് ഉൾപടിച്ചീന്
അതെ അവിടെ പത് ദിവസത്തെ കോഴ്സ പിന്നെ നമ്മുക്ക് പഠഞ്ഞിട്ടില്ലെങ്കിൽ പഠിയണ വരെ നിക്ക
ഏ പത്തീസഉള്ളിനി
ആഹ
ഡോള് എത്ര നിനിന്ന് ആവോ
ഓൾ പത്തേസ്നാട്ടില വന്നിക്കണ്
അയ്ശരി മ്
സാലക്ക പയില്ല
അനിക്ക് കണ്ട അയിന് താല്പര്യം ഇല്ലേ
താല്പര്യ ഒക്കെ ഉണ്ട് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണന്
പഠിച്ചാനോ പൈസ കൂടുതല
നമ്മളതിന് പുറമെ സാധനങ്ങൾ മേടിച്ചണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മുകൾക്ക് പോവും
മ് എന്നിട് ഓൾടെതൊക്കെ അങ്ങനെ അയിനോ
ആഹ ഓള് സാധനം വേടിച്ചിട്ടില്ല ഇതുവരെ ഇനി വേടിച്ചണം എന്ന് പറയുന്നുണ്ട്
മ് മ്മ് ഒരാൾക്ക് ഉപയോഗിക്കുന്ന സാധനം ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടാവില്ല അല്ലേ ഓരോ തടെ ഇതിന്ന് അനസരിച്ചക്കതോടിക്കനസർച്ചക്കാറില്ലേ
ആഹ ഉഹ്
ഉം എട കഴിഞ്ഞ വളിച്ചറിയല്ല ഓല്
അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒലിച്ചലല്ല ഒന്നുംല്ല കഴിണ വരെ ഒരു ദിവസ
ആഹ ശരി
ലോക്കല് സാനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ
ആഹ മറ്റേ അസുഖങ്ങളൊക്കെ ഉണ്ടാവുംലേ അങ്ങനെ ചീനല്ല കു വേടിച്ചാൽ
ഉം
ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എങ്ങനെ എന്തായാലും ഇജ്ജ് ളോടൊക്കെ ഒന്ന് വിളിച്ചിങ്ങാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അന്വേഷിച്ചിങ്ങാണ്ട് ഒന്ന് സെരിയാക്കോണ്ടിം എന്നാ അറിയ്ണ ആൾക്കാരായ്ങ്ങോണ്ടേ പൈസേന്റെ കാര്യത്തിലൊക്കെ കൊറച്ച് വന്ന് ചെയ്തരോ ചോയ്ക്കോണ്ടി
ആഹ്
വേറെ എന്തൊക്കെ കൊഴപ്പൊന്നില്ലല്ലോ ഉം പെരീല് എല്ലാരും ഇല്ലേ
ആഹ്
ഉം പിന്നെന്താ ആഹ് എന്നാ ശരിന്നാ
ആഹ്